അസ്സലാമു അലൈക്കും
ഹലോ അലൈക്കുമുസ്സലാം എന്തൊക്കെ ഒക്ക സുഖല്ലേ
സുഖം അലഹദുള്ള പിന്നെ എന്തൊക്കെയാണ് ഹസ്ബൻറിന്റെ അസുഖക്കെ മാറിയോ
അറൊക്കെ മാറി ഹോസ്പിറ്റലിൽ കൊണ്ടപോയി കൊടുന്നക്കണ് ഒരു തവണ കൊണ്ടപോയി കൊടുന്ന് പിന്നെ ആ
ഉം
ടെസ്റ്റ് നടത്തി ഇപ്പൊ രണ്ടാം തവണ വൂണ്ടും കൊണ്ടേക്കണ് ഒരു മാസനുള്ള പ്രഷറ്, ഷുഗറ്, ആർട്ടിന്റെ, ഉളിക്കും മരുന്നൊക്കെ കൊടുക്കണ് തന്നിക്കണ് ഞ അത് കഴിഞ്ഞിട്ട് ഇനി രു ടെസ്റ്റും കൂടെണ്ട് ആദ്യ എന്താണ് കാഡ് എന്ത കാർട്ടിയോളജി അങ്ങനെ എന്തോ ഒരു ടെസ്റ്റ് നടത്തി ഒരു മെഷീന് വെച്ചിട്ട് നെഞ്ഞത്തൊരു മിഷീൻ വെച്ച് നാല് ദിവസം വരെ ഹൃദയത്തിന്റെ ഇടിപ്പ് കക്ക് കുറെുണ്ട് കുറഞ്ഞും കൂടിഞ്ഞു ഇങ്ങലെ വ വന്നിക്കാണ് അ അ അത് വല്യ കൊഴപ്പില്ല ഇക്ക്
ഓ ഇൻഷളള
അപ്പൊ പിന്നെ പിന്ന ഇനി ് ഇനിുള്ളത് ഈ ഒരു മാസം ഈ ആർട്ടിന്റെ ഉളിക കുടിക്കണ്ട് ഇപ്പ ഇപ്പ തീ രണ്ടു ദിവസം മുന്നേ തീരെ വെയ്യാതായിട്ട് വീണ്ടും ഞാൻ കൊണ്ടേ വേറെ ഹോസ്പിറ്റൽ പോലും പറഞ്ഞഞ് ഇവിടെ കാണിച്ചി അവിടെത്തന്നെ കൊണ്ടുപോയിന്ന് പറഞ്ഞ നെഞ്ഞക്ക് വേദന അപ്പൊ ആക്ക് ഭയങ്കര ക്ഷീണം തന്നെ ആള് തടി കുറഞ്ഞ് വര്യാണ് നല്ല തടിള്ള ആളെനു എന്തേ ആവോ ഷുഗറോക്കെ പ്പ നോർമൽ ന്നെയാണ് ന്ന് പ്രഷറ് അ അന്ന് പ്രഷർ കൊറ കുറച്ച് കൂടുതൽ പടുത്ത് തീരെസ്വല്യുന്നു നാലസം മുന്നേ അന്നൊക്കെ ഞാൻ നോമ്പ് നോറ്റിന്ന് അപ്പ പിന്നെ പിന്നെ ആദ്യം കാണിച്ച ലിസ്റ്റ ഇതൊക്കെ കൊണ്ടോയി
ആഹ
അപ്പൊ പറഞ്ഞ് ഉ ന്നാണ് നിങ്ങള് അവിടെത്തന്നെ പോയി കാണിച്ചോളിന്ന് ചായ കടിയൊക്കയ അത് എച്ച് എം എസ്ൽ നോക്കി ചായ കടീംആയോ
ഇല്ല എന്നപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ അന്നപ്പോ ആക്ക ത് ല്ലങ്ങനെങ്ങനെ കടിയ അക്കിയില്ല പുറത്തുന്ന് വാങ്ങാന്ന് വിജാരച്ചിട്ട് പൊറട്ടയും കാറും വങ്ങാ വിചരേച്ചിട്ട്
അതെ ആ ഞങ്ങളൊക്കെ മര് തന്നെ പിന്നെ മദ്രസും തൊന്നും ഇല്ലെ ല്അന്നും പിന്നെ പൊറത്ത്ന്ന്
ഇസ്കൂള് ഇല്ലാത്തൊണ്ട്മ്മയ്ന് അങ്ങനെ ആക്കത്തില്
ആ ഞാനിപ്പന്റെ എ എളച്ചില്ല എളച്ചി പോയിക്ക്ണ് അപ്പൊ ഞാനെന്ത് പണിയ്യും എളച്ചൻ എന്തായാലും പണിക്ക് പോണം അപ്പൊ ഞനെന്താ പണിയ്തു ഓൻക്ക്ള്ള ദോശിംകറിം ഉണ്ടാക്കി കൊട്ത്ത്ക്ക്ണ് ഇന്ന് മദ്രസല്ല മദ്രസ് ഇന്ന് ലീവാണ് റൈഞ്ച് കിട്ടല്ല ഇന്ന് മാത്രം
ഉ റൈഞ്ച ആവണ്ടല്ലേ
നല്ല വെയിലാണ്ങ്ങക്ക് അവിടെ എങ്ങനെയാണ് വെയിലാണോ മഴയാണോ എങ്ങനെയാണ്
വിടെ വണ്ടുല്ലാത്ത സ്ഥിതിയിലങ്ങനെ മൂടിയെക്ക്ന്നുണ്ട്
ഏ ന്നവിടെ നല്ല വെയിലുണ്ട് ഞാനാണെങ്കി രണ്ടിസം മുന്നേ അയ്രി ഗോതമ്പും ഇതൊക്കെ ഒക്കെണ്ടട ഇര്ക്ക്ണ് ഇന്നലെ ട്ടിൽ പണി പണിക്കാരുണ്ടായിരുന്നു അപ്പോ വയറിങ്ങിൻ്ന്റെ പണി അവിടെക്കെട്ക്കെനി ഒന്നും ഫുള്ളായിട്ട്ണ്ടായില്ല ഇങ്ങനെ ഓരോ അങ്ങനെ ഓരോന്നിനും ഒരുങ്ങുമ്പോ കൊറേ ആയി കെട്ക്കലൊ ങ്ങീട്ട് അപ്പോ ഇന്നലെ ഇളച്ചന് വയറിങ്ങിന്റെ ആളാ അപ്പോനിന്നലെ പണിട്ത്തിനി കൊറ ച്ച് ബാക്കിള്ളത്
ആ വീട് പണി എടുക്കേ ആ വീട്ടിൽ താമസം കൂടി അങ്ങനാ
അല്ലല്ല അയിന്റെ അപ്പൊറത്താണ് ഇത് നമ്മള് നിക്ക്ണത് തറവാട് വീടാണ്
ഉം
കേൾക്കണട്ടാ നല്ല സൗണ്ടിൽ പറെ
ആ ആ ആ ആ കേക്കണ്ട് പിന്നെ
അപ്പൊ പിന്നെ അയില് പണിക്കാരുണ്ടായ കാരണേ
ആ
ഇന്നലെ പിന്നെ അവിടെ കൊണ്ടിടാൻ പറ്റിയിട്ടില്ല വാർപ്പി മ്മല് അവിടെ നല്ല വെയിലുണ്ടാവും അപ്പൊ നല്ല വെയിയില് കാണണം അപ്പൊ ഒക്കെ ഒരു വട്ടം ഉണക്കിയതാണ് എന്നാലും ഒന്നും കൂടെ ഉണക്കിങ്ങാണ്ട്
മയേത്തോക്കെ സുയിപ്പാണ്
ആ
റിമ്പോ എപ്പളാ മഴ പെയ്യാന്നറിയ
പറയാൻ പറ്റൂല്ല അല്ല അത് ഞാൻ പിന്നെ കൊറച്ച് മുന്നേ അയ്ന് വേനൽക്കനെ പൊടിച്ച് വെച്ചക്കണ് സ്റ്റോക്ക് ആക്കി വെച്ചിക്കണ്
ആ ആ പിന്നെ പിന്നെ എന്താണ് മോള് വല്യോള ഇവിടെ പിന്നെ നാദാപുര കൊണ്ടാക്കിയിരിക്കുന്നല്ലോ
ആ ഇങ്ങള് ഇന്നാള് പറഞ്ഞല്ലോ എന്താ പാട് ഹോസ്റ്റലൊക്കെ എങ്ങനെ ഉണ്ടാലാവോ
ആഹ് അത് അങ്ങനന്നെ കൊ റച്ച് ദിവസം ഒരു ഇതായിനു ഓക്ക് ആണെങ്കിലും നമ്മക്കാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിനു ആ ഓന് മാസം അല്ലേലും ഓന്റെ അതേ കോഴ്സ് തന്നേ എടുത്തേ ഓ പത്ത് പത്ത് കഴിഞ്ഞ് പത്ത് എക്സാം കഴിയനേരാണ് ആ ആ കൊണ്ടെയാക്കിയത് ആ ഫീസ് ആ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ ഫീ ആവും മാസത്തില് പക്ഷെ അത് പോരാ ഒരു അഞ്ചാറു റുപ്പിയ മാസം ആവും ആ ഫുഡ് ഒക്കെ അ അതിലുണ്ട് പക്ഷെങ്കില്ല് അല്ലാണ്ട് നമ്മക്ക് പോക്ക് ചെലവ് പിന്നെ ഓക്ക് എന്തെങ്കിലും പൈസൊക്കെ കൊടുക്കുമ്പോൾ അഞ്ഞുറു ആറ് ഏഴു റുപ്പിയ മാസം എന്താലും വരും പോവാൻ തന്നെ ഇവിടുന്ന് കൊറച്ച് ലോങ്ങാണ് അപ്പൊ അമൃതാപുരം
ആ ആ നമ്മള് ഇതാണ് ഇതല്ലേ ഇസ്ലാമിക്കായി
ആ അതന്നെ
ആ പിന്നെപ്പന്താ പേടിക്കാൻ ഇല്ലല്ലോ കുട്ടികള് നല്ല ഇതില് അവിടെ അങ്ങനെല്ലന്നു ഹോസ്റ്റ റ്റലില് ഇപ്പ എന്റെ നാത്തൂന്റെ മോള് ഒരു ഹോസ്റ്റലിൽ നിന്നീന്ന് ഓള് അ വിടുത്തെ എന്തൊരു ഇതായിട്ട് വർക്ക് ചെയ്താണ് അക്കൗണ്ടൻറ് ഒക്കെ ആയിട്ട് പക്ഷെ അവടെ ആ പരിസരത്ത ത്തേക്ക് പിന്നെ ഒരാളും പിന്നെ വൈകിട്ടായാല് അഞ്ചു മണിക്ക് ശേഷം കടൂത്തൂലാ ഒരാണുങ്ങളോ പിന്നെ ആ ഹോസ്റ്റലിലെ ഒരു ആൾക്കാരോ ഫുള്ള് കാര്യം പെണ്ണുങ്ങളാണ് ഫുള്ള് കാര്യങ്ങളും പെണ്ണുങ്ങളാണ് ഓലെ റൂമിൽ തന്നെ രണ്ട് മൂന്നും ടീ ടീച്ചർമാര് കെടുക്കും കുട്ടികളടെ റൂമിൽ തന്നെ
അന്നന്നെ ഇരുപത്തി മുപ്പത് കുട്ടികക്ക് അഡ്മിഷൻ കിട്ടിട്ട് പിന്നെ ഇരുപത്തി ആ ഇരുപത്തിയഞ്ച് കുട്ടികളാ ഉള്ളത് അഞ്ച് കുട്ടികള് വന്നില്ല
ഏ
ഉം അപ്പൊ നമ്മള് കൊറച്ചുകൂടി അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൊറേ നമ്മള് വിളിച്ചൊക്കെ നോക്കി മലപ്പുറ ഭാഗത്തൊക്കെ അന്നപ്പോ ഒക്കെ സീറ്റ് ഒഴിവില്ലാണ്ടായി പോയി ആ പിന്നെ എൻട്രൻസ് എക്സാമിന് കൊടുത്തതായിന്നു അത് കൊടുത്തപ്പോ അങ്ങനെ എക്സാം എഴുതിയിട്ട് കിട്ടിയതാ അപ്പോ മം എക്സാം കഴിഞ്ഞു കോഴിക്കോട് വെച്ചിട്ടായിന്നു എക്സാം അയിനിയില്ലേ നമ്മള് ഹോസ്റ്റല് കൊടുത്തത് ഈ സ്ഥലത്ത് തന്നെയായിന്നു അപ്പോ അതില് ആ അവിടേക്കന്നെ കിട്ടി കിട്ടിയപ്പോ പിന്നെ പോയി ഞമ്മള് പോയപ്പോണ് അറിയുന്നത് ഇത്രയും യും ദൂരം ഉണ്ട് എന്നുള്ളത്
അത് കൊഴപ്പംഒന്നും ഇല്ല ഇന്നിപ്പോ ദൂരമൊന്നും ഒരു പ്രശ്നല്ല നമ്മടെ മക്കൾ ഉയരത്തിലെത്തട്ടെ പഠിക്കട്ടെ അത്രേ ഉള്ളൂ മോന് എ വിടെന്ന് ആന്നാപ്പോ മോന് എവി
മോന് വയനാട്ടില്
ആ
അത് വയനാട് ഇത് നാദാപുരം രണ്ടും രണ്ടു ഭാഗത്തേക്ക്
ആഞ്ഞ്
ആ ആ എല്ലാ വെല്യയവർ ക്കുമുണ്ട് ഓനെ മം ഷോപ്പിൽ പോകുന്നാ ഓനാ അത് കഴിഞ്ഞ് രാത്രി രാവിലെ നാലാള് നാലാള്
ആ അപ്പം ഒന്ന് ചെറുതുംഉണ്ട ല്ലേ
ആ ചെറുതൊണ്ട് പിന്നെ ഓളു ഉപ്പാ പറയുമ്പോല് ഓള് പറയുവാണെ കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ ഈ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞ്ഞിട്ട് അങ്ങനെആക്കാം
ആ അങ്ങനെണ്ട്ന്ന് മദ്രസന്റെ ഇവിടൊക്കെ മദ്രസ ത്തൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികള് ഫസ്റ്റും സെക്കൻഡൊക്ക കിട്ട്യ കുട്ട്യൾക്കെന്നെ ഫ്രീയായ്റ്റ് എക്സാമ് ഒക്കെ എഴുതീറ്റ് കു കൊണ്ടോണവ് ണ്ട് കോഴിക്കോട്ക്കവ്ട്ക്കുവ്ട്ക്കു ഒക്ക ഹോസ്റ്റൽ സൗകര്യം തന്നെ പാവപ്പെട്ട കുട്ട്യളെ
ആ ആഹ്
ആ അങ്ങിനൊക്കെ കുട്ട്യള് പഠിച്ചി പ്പൊക്കെ ഫുള്ള് ഹോസ്റ്റലെന്ന ല്ലേ
ഉം അതെ അങ്ങനൊക്ക ആക്കീക്കാണെങ്കില് ആ അങ്ങനൊക്ക ആ ക്കീക്കാണെങ്കില് മ് നമ്മക്കൊരു സമാധാന പ്പൊരോന്നു ങ്ങനെ കേക്കുന്നല്ലേ വേജാറാണ്
ആ തൊന്നുല്ല്യ പെൺകുട്ട്യള് പഠിക്കണ തില് ഓർഫനേജില് സ്ത്രീകളെന് ന്നെയെണ് കൂടുതലു ണ്ടാവ ആ
ആ അല്ല അങ്ങന ആക്കുന്നോണ്ട് പ്രശ്നല്ല അല്ലാണ്ട് അമ്മളെ സ് കോളേജിലൊക്കെ പർഞ്ഞയ്ക്കുമ്പേ മ്മക്ക്‌ പേടിയാന്നറിയ മക്കള് ഇപ്പള്ളരോന്നും ങ്ങനെ കേക്കുമ്പെ വേജാറാണ്
ഉം മോന് ന്തിനാന്നർഞ്ഞേ മോന് ന്തിന് പഠി
നല്ലേ പഠിക്ക്‌യെന്നെയ്നു മോനു തന്നെ വാഫി കോയ്സ് അത് ഹിഫ്ള് കൈന് ഖുറാന് കൈന് വ്ടുന്ന് രണ്ടു കവറും കൈനേര വ്ടെ ഈങ്ങാപ്പുഴ ആയ്നു
ഉം ഉം പിന്നെ ഇന്നെന്താ ചോർക്ക് ചോർക്ക്‌ള്ളൊക്ക ന്താണ്
ഇല്ല അയ്ന് ഒക്ക ആക്കണോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോര്ണോ അപ്പൊ ന്ത് ആഹ് അവിടെണ്ട് ഓ വ്ടെണ്ട് അപ്പോ ഇന്ന്പ്പോ ആര്ക്കും ഏട്ക്കും പോവാനിൽ ല്ലല്ലോ ഉം ആ ഒർങ്ങ ഏ പ്പൊ അങ്ങന ആഹ്
ന്റെ കോയി കൂഗ കോയ്യള് സൗണ്ട് ഉണ്ടാക്കു കോയ്ക്കൂട് വിട്ട് കൊട്ത്തിട്ട്ല്ല കോയ്ക്കള് ഭയങ്കര സൗണ്ട്ണ്ടാക്ക
ആഹ് ശരി പിന്നെ അങ്ങനെയൊക്കാണ് ഇപ്പൊ എന്റെ ചെറുത് എത്രയലെയ്നു മൂന്നാളല്ലെയ്നോ മൂന്നാളല്ലേനി ങ്ങ്ക്ക്‌ള്ള
എത് ഒന്നിൽ ആഹ് മൂന്നാങ്കുട്ട്യളാ യ്ന്ന് പൊ
ആ എ ന്നിട്ട് എന്താ നോക്കുന്നവ്
അതല്ല
പ്ലസ് ടു കയ്ഞ്ഞിട്ട് എന്താ മോള മോനയ്നു
ആ മോനാണ് മൂന്നാളും മോനെന്നെണല്ലോ ക്ക്‌ പെൺകുട്ട്യളില്ല അപ്പൊ പത്ത് കയ്ഞ്ഞിട്ട് കൊടുത്തിട്ട്ണ്ട് കിട്ട്യാലായി ഉം ക്ക് നാലും ആൺകുട്ടികളെന്നെയ്നി ഓ നാലാമത്തല്ലേ മര്ച്ചത്
ആണ്ലേ
ഉം പെൺകുട്ട്യള് ഇല്ല ഈ ഈ ഫാമിലി പെൺകുട്ട്യള് കൊറവാണ് ഈ പൺക് ഈ ഫാമിലി പെൺകുട്ട്യൾ കൊറവാണ് ഉം ഒരു പെൺകുട്ടി ഒ പ്പൊ അവ്ടെ തറവാ വാട്ടിലായാലും മൊ ത്തപ്പാടായലത്തും ഓരോന്ന് എല്ലാർ ഓരോന്നിണ്ടാവൊള്ളു അഞ്ചും ആറും ആൺകുട്ട്യാളെ എടേലൊര് പെങ്കുട്ടി അങ്ങൻ തന്നെ ഇവിടെ
ഉം ഉം നിർത്തിയോ നിർത്തിയതാ
നിർത്തീട്ടൊന്നുല്ല നിർത്തീട്ടില്ല പ്രസവം അന്നങ്ങനെ കഴിഞ്ഞപ്പളേ പ്രഷർ കേറീട്ടിള്ള പ്രശ് ഏ ഇപ്പത രണ്ടു വർഷം ആവ്ണൊള്ളൂ ഈ മുഹറ് ക്ക് ഈ മൊഹറത്തക്ക് രണ്ട് വർഷമാവള്ളൂ എന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഇനി പ്രസ മൊഹബത്തില്ലല്ലേ ന സദ്ഗുട്ടി
അഹ് ആഹ് മൊഹറത്തി ലൈനല്ലേ പെൺകുട്ടികൾ എന്തായാലും വേണല്ലോ ആ പെൺകുട്ടി ഇല്ലാണ്ടാകുമ്പോ ഒരു ഇതാണ്
ആ വയനാട് ഏ പിന്നെ അപകടക്കായില്ലേ വയനാട് അപകട ഇണ്ടായില്ലേ പിന്നെ ആ അവസര ാണ് അതിന്റെ തല തലേ തന്നെ കൊളപ്പൊക്കെണ്ട ാണ് സംഭവം കയിക്കുന്നത്
എന്തോ പ്രഷർ എങ്ങനുണ്ടായിനോ
ആ പ്രഷർ ഓവറായിന്ന് നോക്കേ ശരിട്ടാ
ആഹ് ആഹ് ആയിക്കോട്ടെ